ഹലോ ആ പറയൂ
കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട്
എന്താ കട ആഹ് കേക്കണ്ട് കേക്കണ്ട് കടന്നോ ആഹ കിടന്നോു
ഹലോങ്ങൊക്കെ റേഞ്ചല്ലേ
ഹലോ സട്ടലയിച്ച ഹലോ
ഹലോ നിങ്ങള്ൾ സൗണ്ട് കുറച്ച് ലോ ആയിട്ടാ കേൾക്കുന്നത് കുറച്ച്
ഫുഡ് ഫുഡൊക്കെ കഴിച്ചോ പകക്കണ്ട
ഹലോ
ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ
ആഹ കേൾക്കുന്നുണ്ട് പറയോ
ആ ഫുഡ് കഴിച്ചോ നല്ല തന്നെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോന്ന്
ആ ഫുഡ് കഴിച്ചു എ മണിന്റെ മുമ്പൊക്കെ ആവുമ്പോത്തന് ഫുഡ് കഴിക്കും ഡയറ്റ ഒക്കെ ഉണ്ടായതൊണ്ട് അപ്പ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഇ ഒക്കായിരുന്നു
ശരി ആഹ് ഞാൻ ഫുഡഴച്ച കൊറച്ച നേരമ്പ നായപ്പോ ഒമ്പതേക്കാൽ ഒമ്പതരായായപോ വന്നേ
ആഹ
വെക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ
ഉം ഈ പറയണ കൊറച്ച് സൗണ്ട് കൊറച്ച് കൊറവാട്ടോ
ആഹ് അതെന്താവൊലേ
എന്താറീല ഇങ്ങക്ക് അവിടെ റേഞ്ച് ഇല്ലാ ട്ടാണോ നിങ്ങളെ സൗണ്ട് ചെറ്താണോ എന്താ അറീല ഇൻക്ക്. ഇന്നിട്ട് പിന്നെ എന്തൊക്കെ ഇന്ന്ട്ട് ഇങ്ങളെന്താ ഫുഡ് കഴിച്ച്
ഞാന് ഞങ്ങള് ചോറന്നെ
ചോറാ കഴിക്കല്
ചോറ് ആഹ്
ആഹ് ശരി ഞാൻ ചപ്പാത്തിയാ കഴിച്ചത് ചപ്പാത്തിയും ചിക്കനൊക്കെ
ചപ്പാത്തി ഒന്നും കഴിക്കലില്ല്യ.
എങ്ങനെ
ആഹ് ചോറെന്നെ കഴിക്ക
ആഹ് ഇന്നിട്ട് ഇങ്ങക്ക് വീട്ടിലാരെക്കെ ഇണ്ട്?
ഇബടെ വീട്ടില് ഇന്റെ ഹസ്ബൻ്റിന്റെ ഉപ്പയും ഉമ്മിംണ്ട്. പിന്നെ ഇന്റെ മക്കള്ണ്ട്.
രണ്ട് കുട്ടികളാണോ?
ആഹ് ആഹ്
ആഹ് ഗേൾസ്സാ
അല്ല ആൺകുട്ടികളാ
ആഹ് ശരി പഠിക്കുവാണോ അവര്
ആഹ് മൂത്തോൻ അഞ്ചാം ക്ലാസില് ചെറിയോൻ ഇപ്പോ എൽ കെ ജി നിങ്ങൾക്ക് എത്ര ഇണ്ടാ
ആഹ് എനിക്ക് കുട്ടി രണ്ട് കുട്ടികളുണ്ട് ട്വിൻസാണ്. ഒരു മോ മൂന്നര വയസ്സൊകെയായിട്ടുള്ളു
ചെറുതല്ലേ കുട്ടികളൊക്കെ ഉറങ്ങിയാ? കുട്ടികളൊക്കെ ഉറങ്ങിയാ?
ഓഹ് ഇങ്ങട്ടൊരു കോള് വന്നതാ അപ്പൊ കട്ട്‌ അക്കിയതാ എന്നിട്ട് നിങ്ങള് എന്താ ചെയ്യുന്നത് വർക്ക് ചെയ്യാനുണ്ടോ?
ആഹ് അങ്ങനെ വർക്ക് ചെയ്യണമെന്നുമില്ല ഇനിയും സ്റ്റാറ്റസ് വർക്ക് ആയിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഫോണില്
ആഹ് ഓൺലൈൻ ആയിട്ടുള്ളതാ സ്റ്റാറ്റസ് വർക്കുകളൊക്കെ അതൊക്കെ തട്ടിപ്പാണോ അതോ സ്റ്റാറ്റസ് വെച്ചാ പൈ ക്യാഷ് കിട്ടാറുണ്ടോ?
കൊറച്ചോ കിട്ടലൊക്കെയുണ്ട് തട്ടിപ്പൊന്നും അങ്ങനെയൊന്നുമില്ല
അന്നാ അങ്ങനെ എന്നിട്ട് കിടക്കാനായോ എപ്പോഴാ കിടക്കാറ്
ആഹ് പ്രതേകിച്ചു ടൈം ഒന്നുല്ല നമ്മള് എന്താന്നു നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് കെടക്കും ചോർന്ന് വന്നേ നിസ്കാരക്കെ കഴിഞ്ഞിട്ട്
അയ്ശരി.
നിങ്ങള വീടെ എവിടെ ആ ഞങ്ങള് കോട്ടക്കര
കോട്ടക്കല ആ കോട്ട ക്കല് അവിടെ മറ്റേ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അല്ലെ പാർക്കൊക്കെ കൊട്ടക്കല്?
പ്പ പുത്തൂരല്ലേ?
എവ്ടെ?
പുത്തൂര് പുത്തൂരാണത്.
ആഹ് പുത്തൂരോ?
ഉം നിങ്ങളെ സ്ഥലെവ്ടെ?
ആ എന്താ നിലമ്പൂര റിം
ആഹ് എല്ലം പോയ ആഹ് ആഹ്
സേക്കിന്റെ ആട്
ആഹ് ആഹ് ഒര് റാശ്യം വന്ന്ക്ക്ണു തേക്ക് മ്യൂസിയം ല്ല്യെ
ആ തേക്ക് മ്യൂസ്യൊക്കെ കാണ കണ്ട്ട്ടുണ്ടോ
ആഹ് അ കൊർച്ചായിട്ടോ വന്ന്ട്ട് കൊർച്ച് പ്പം അടുത്തൊന്നുഅല്ല കൊറെ ആയി
ആഹ് തിലടക്കാ ട്ട് ആട്ട്യംപാറ അങ്ങനെ കൊർച്ചൊക്കെ ണ്ട് കാണാന്
അത് കല്യാണം കഴിഞ്ഞുടനെ വന്നതാണ് മക്കടെ ഒക്കെ ണ്ടാവണ മുമ്പ് വന്നതാ ണ്
ഉം ങ്ങകൗട്ന്ന് ലോങ് ണ്ടാവുല്ലേ ട്ട് വരാണെങ്കില് ഉം ഞെ പ്പളെങ്കിലുവ്ടെ റിലെറ്റീവ്സെന്തേലൊക്കെ ണ്ടോ തിലെ
ഇല്ല്യേ ല്ല പിന്നെ വയനാടാ ഭാഗത്താണ്ള്ളത്
ശരി വയനാടാണ് ലേ വയനാടെവിടെയാണ്
ആ എവ്ടെത്തും ശരിക്കും എനിക്കറിയില്ല
ആഹ്
ഉമ്മാൻ്റെ ആങ്ങളൻ്റെ
ആഹ്
ബാക്കിക്കാരൊക്കെഞടെണ്ടെങ്കിലെ ഉം ങ്ങള്ത് ന്ത്‌ ചെയ്യ ഞാനും കുട്ട്യാളു പിന്നസ്ബന്റിന്റെ മ്മി പ്പിമ് ഹസ്ബന്റ് ദുബായിലാണ്. പിന്നെ ഹസ്ബൻഡ് ആകൊറ്റ മോനാണ്. വേറെ ഏട്ടമ്മാരോ അനിയമ്മാരോ പെങ്ങമ്മാരോന്നുല്ല.
ആരുല്ല ഒറ്റ മോന്
ആരുല്ല അതോണ്ട് വീട്ടില് ഞങ്ങള് മാത്രൊള്ളു വേറെ ആൾക്കാരൊന്നും ഇല്ല ആൾക്കാരൊറവാണ്
ഉം
അങ്ങനെ പോകുന്നു
ഹസ്ബൻഡ് ഗെൾഫില്ല
ആഹ് ഹസ്ബൻഡ് ഗൾഫില ങ്ങളസ്ബൻഡ് ചെയ്യണെ
അല്ല അ മ് തന്നെ സൗ
സൗദീ ലാ
ആഹ്
ആ ന്റ പ്പി സൗദിലാണ് സൗദില് റിയാ
സൗദീല ആ ത് നസീം ന്നറിം
എവ്ടെ
നെസീമ് നെസീം സൗദീല് റിയാദ് ആ ഭാത്തെന്നെ.
അ ശരി എന്താ ചെയ്യ്ണ്
അവ്ടെ ഡ്രൈവറാണ്
അ ആണോ എന്റെ പെൺ ഡ്രൈവറെന്നേണ് എന്റെ ഹസ്ബന്റ് ക്വാളിറ്റി കൺട്രോളാണ് ഫുഡ് ക്വാളിറ്റി കൺണ്ട്രോളൊക്കെണ്ടല്ലോ ചെക്കിങ്ങൊക്കെ
ആ ആ
ആ ഒരു ഫീൽഡില പ്പോ പോയിട്ട് കൊർ സായിട്ടുള്ളൂ അഞ്ചാറ് മാസൊക്കായിട്ടുള്ളൂ
ആ
അതുവരെ നാട്ടിൽ തന്നെ ആയിരുന്നു കോളേജിലും അങ്ങനൊക്കെ വർക്ക് കോളേജിലും കഴിഞ്ഞ് പ്രൊഫസറായിട്ടൊക്കെ
ആ ആ
ന്നിട്ട് എന്തേന്നു രാത്രി ഫുഡ്‌ സ്പെഷ്യൽ
ഉം പിന്നെന്തൊക്കെ കുട്ട്യാളൊക്കെ ഒറങ്ങിയോ
ആ കുട്ട്യാളൊക്കെ ഒറങ്ങി കുട്ട്യാള് ച്ചക്കൊന്നും ഒറങ്ങിട്ടില്ലേര്ന്ന് അതോണ്ട് വേഗൊറങ്ങി ഉം നിങ്ങക്ക്ക്കെന്തേന്നു രാത്രി എന്താ ഫുഡ്ക്കെന്ത സ്പെഷ്യൽ ണ്ടാക്ക്യേ
ന്താ പ്രത്യേകിച്ചൊന്നും അങ്ങനല്ല മീൻ കറിയും മീൻ പൊരിച്ചത് അങ്ങൻത്തൊക്കെ തെന്നേ
ചോറ കഴിച്ചത് ല്ലേ അത്ശെരി
ന്ന് നോമ്പല്ലേ
ആ പിന്നെ നാളെ മുഹറം ഒമ്പതിന്റൊക്കെ നോമ്പാണ്
ൻക്ക് നോൽക്കാൻ പറ്റീറ്റില്ലേന്ന്
ആ ഇ ഒമ്പതും പത്തും നോക്കണം ഒന്ന് മുതലൊന്നും നോറ്റിറ്റില്ല
ആ
ഒന്ന് മുതൽ നോൽക്കുമ്പോ ഫുൾ നോൽക്കണ്ടേ
ഏ ആ
ക്ക് പറ്റിറ്റില്ലേന്നു
ആ ഒന്ന് നോക്കാണെങ്കിൽ മുപ്പത് വെരെ നോക്കണല്ലോ ല്ലേ
ന്ന്ട്ട് മക്കളൊക്കെ നല്ലോം പഠിക്കോ സ്കൂള്ല്
ആ ഒക്കെ ഒരു കഥെണ് പഠിപ്പൊക്കെ പടിക്കാനൊക്കെ മട്യ റ്റൂഷനൊന്നായില്ല പ്പൊ പുളിഞ്ഞാലൊക്കെ പോയിരുന്നു ഇവടെ അടുത്ത്
ഉം
ചെറ്ത് നെ പിന്നെ ഇപ്രാഷ്യം ചേർത്തിട്ടുള്ളൂ എൽ കെ ജില്
എൽ കെ ജി ആ നാലാമത്തെ വയസ്സിലാണോ എൽ കെ ജി ചേർത്യേ ഇപ്പൊ എൽ കെ ജി ചേർത്തണെങ്കിൽ നാ ല് വയസ്സ് പൂർത്തിയാവണെന്ന്ണ്ട് ല്ലേ
അങ്ങനെ ണ്ടോ
ഇൻക്കറില്ല ന്റെ കുട്ട്യാക്ക് മൂന്നര വയസ്സാണ് അപ്പൊ ഓല് ഇപ്രാശ്യം അംഗല എന്താ എൽ കെ ജി ചേർത്താൻ ആഗ്രഹം ഇണ്ടേരുന്നു പക്ഷെ മൂന്നരയില്പ്പ്ടുക്ക്ണില്ല പിന്നേം രണ്ടാം കൊല്ലം പിന്നിം ഇര്ത്ത്ണ്ട് ന്നൊക്കെ പ
നാലു വയസ്സും മൂന്ന് മാസം ആയി
പ്രാശ്യം അംഗനവാടി നെഴ്സറിലൊക്കെ പോണത് അടുത്ത പ്രാശ്യം നവംബർ ഒന്നാണ് ഓന്റെ ഡേറ്റ് അപ്പൊ പിന്നെ ജൂൺ ഒന്നാവുമ്പോത്തിന് നാലര ആവും ചെയ്യും
അടുത്ത വർഷം ചേർത്താണെങ്കില് ആഹ ട്ട വേറെ എന്തൊക്കെയ എന്നിട്ട് വിശേഷങ്ങളൊക്കെ വീട്ടിലൊക്കെ സുഖല്ല എല്ലർക്കും
ആ സുഖമാണ് വീട്ടിലൊക്കെ സുഖം കുഴപ്പമൊന്നുമില്ല ഞാനും ഇങ്ങനെ മെല്ല് സംസാരിക്കുന്നു എന്താ അറിയോ മെല്ല സംസാരിക്കണ്ട എന്താ അറിയാ
ആഹ
അപ്പുറത്തൊക്ക കേൾക്കുക വെച്ചിട്ടാണ്
പിച്ചട്ട അവിടെ വേറെ പോണ വണ്ട് അത് ക എന്താ സം എന്ത സംസാരിക്കുന്നത്
ആപ്പുറത്തൊക്കെ കേൾക്കോ ചട്ടേ അവിടെ ഉലിമക്കള്ളല്ലേ എന്തെിലും സംശയം എന്തെങ്കിലോ
ആഹ എങ്ങനെ മാക്ക ആഹ അ ശരി ഇതിെ അങ്ങനെ ആയത കൊണ്ടാണല്ലേ
ആഹ ഇല്ലല്ല ഓർക്ക് അ വർക്ക് ചെയ ണ്ടൊന്നും അറിയില
ഉം
ആഹ് ശരി നിങ്ങൾക്കിത് ആദ്യായിട്ടാണോ ഈ ഒരിത്?
എന്തൊക്കെ ഏഹ്?
ഇതാദ്യട്ടാണോ ചെയ്യേണ്ടത്?
വർക്ക് ആദ്യായിട്ടാണ് ഞാൻ വേറെ വർക്ക് ചെയ്യണ്ട് സ്റ്റാറ്റസ് വർക്ക്.
ഉം
സ്റ്റാറ്റസ് വെച്ച് ഇടാനുള്ള വർക്ക്‌ ആഹ് ഇതാദ്യായിട്ടാണ്. ഞാൻ ന്നിട്ട് കുറെ ദിസം ഇരുന്നതിൽ ജോയിൻ ആയിട്ട് പക്ഷെ എന്താ ഏതൊന്നും അറിയില്ലേനു ഇന്നാണിപ്പോ ഒരു പിടുത്തം കിട്ടിയത്. ഇതിനെ കുറച്ച് കൊറെ ദിവസമായിക്കണ് ഇതില് ജോയിൻ ചെയ്തിട്ട്. ഈ വർക്ക് ഇതില് ഡൗൺ ആപ്പ് ഡൗൺലോഡ് ആക്കീട്ടൊക്കെ പക്ഷെ എന്താ എനിക്ക് പറഞ്ഞാന്നെനിക്കൊന്നും മനസ്സിലായിട്ടില്ലേനു.
ആഹ്
അപ്പൊത് ശരിക്കൊരു
ആയതിനെ ഞാനിത് ഇന്നാ സ്റ്റാർട്ട് ചെയ്തത്.
നിങ്ങാ ഏ ഞാന തന്നെ ഇ തന്നെയാണ് കൊറച്ച ദിവസം ആയിക്കോ ഇതില് ജോയിൻ ആയിട്ടും ആപ്പ് ഡൗൺലോഡ് ആക്കി ട്ടും പക്ഷെ അയിനേ പറ്റി ഒന്നും ശരിക്കണ്ട് അറിയണ്ടേ എങ്ങനെയാണുള്ളത്.
ഇന്നാ ശരി പിന്നെ വിളിക്കാല്ലേ
ആഹ് എന്നാ ശരി എന്നാ പിന്നെ വിളിക്കാം
ആഹ് എന്ന ആയിക്കോട്ടേ ശരി ഉം